എന്തൊക്കെ വിശേഷം?
ആഹ് സുഖായിട്ട് പോണ്
ചായ കുടിച്ച?
ആഹ് ചായൊക്കെ കുടിച്ചു
എന്താ ചായക്ക്‌ കടി?
ചായക്ക് ഇന്ന് ഒന്നുല്ല ബേക്കറി ഐറ്റംസ് ആയിരുന്നു ഒന്നും ഉണ്ടാക്കി
ആഹ് ആഹ് എന്തെങ്കിലും ഉണ്ടാക്കല്ണ്ടോ കടിയൊക്കെ?
ഇല്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കലൊന്നുല്ല എന്തേലും സ്നാക്സ് കൊണ്ടുവരും അത് നല്ലതൊന്നല്ല എന്നാലും
ബേക്കറി ഐറ്റംസ് അങ്ങനെ കഴിക്കലില്ല
ആഹ് ആഹ് സ്പെഷ്യൽ എന്തേം ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാണോ അല്ലെങ്കിൽ മടിയാണോ
ആഹ് സ്പെഷ്യല് ഇപ്പം ഭയങ്കര മടിയാ ആദ്യക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാരുന്നു ഇപ്പം അത്ര ഒരു ഉത്സാഹല്ല
അല്ല എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പൊ ഇപ്പ അങ്ങനെ ഉണ്ടാക്ക ണ്ടേ മക്കള് പറയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൽ മാത്രേ കൈക്കൂള്ളൂട്ടോ പറയും
അയ്ശരി അപ്പന്ന നമ്മളെ മൂട് പോയി പോവല്ലൊല്ലേ
ഓൽക്ക് സ്നാക്സ് അങ്ങനെ എനിക്ക് ഇങ്ങനെ മയോണൈസൊക്കെ ഇട്ടിട്ടിള്ളെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്കിഷ്ടം റോൾ ചെയ്യണം അതൊക്കെ ആവുമ്പോ വെജീസും അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് പക്ഷെ ഇവർക്കതൊന്നും ഇഷ്ടല്ല ഒര് ഓൽക്ക് കേക്സ് ബ്രൗണി അങ്ങനത്തൊക്കൊണെങ്കിൽ ഓൽക്ക് എങ്ങനെയാലും കേടന്നാലും പൊട്ടി പൊളിഞ്ഞാലും ഓല് കഴിക്കും
ആഹ്
ഇങ്ങനെ ചപ്പാത്തി റോൾ ചെയ്ത് ആ ഒരു ഇത്ണ്ടായിരുന്നല്ലോ ഒരു ഇഡലി തട്ടില് ഒരു റെസ് സിപി ഉണ്ടായിരുന്നല്ലോ ആവിൽ വേവിച്ചിട്ട് മുട്ടയും ഇതൊക്കെ മുട്ടയും എനിക്ക് ശരി മുട്ടയും ചിക്കനും പിന്നെ മുട്ട അ അ അതുപോലെ ഒടച്ചിട്ട് അഹ് ഇഡലീന്റെ ഒരു പാത്ര ത്തില് രണ്ട് പാത്രത്തില് മുട്ടിം പിന്നെ വറ്റൽ മൊള് രണ്ടില്ലി വെളുത്തുള്ളി
എങ്ങനെ ഇണ്ടാക്കാ മനസ്സിലായില്ലാ ഒന്നുംകൂടി പറയോ. റസിപ്പി ഒന്ന് പറയ്.
റെസിപ്പി ഇൻ ഇൻക്ക് ഓർമ്മല്ല പോലെ പറഞ്ഞരാ ട്ടോ. ഞാനത് യൂട്യൂബ് നോക്കീറ്റ് ഒരു സമയത്ത് ഇങ്ങനെ വൈറലായിരുന്നു. ആ ഇഡ്ഡലി ഇഡ്ഡലിന്റെ ആ ഇതില്ലേ ആഹ് ഇഡലി തട്ട് അതില് ഒ രണ്ട് ഹോളില് പിന്നെ ര അങ്ങനെ അയ്ല് കുയ്യില് അയ്ല് രണ്ടെർണ്ണത്തില് മുട്ട പൊട്ടിച്ചൊഴിക്കാ.
ആഹ്
പച്ചമുട്ട പൊട്ടിച്ച് രണ്ടെർണ്ണത്തില് അതും പിന്നെ എന്താ പറയാ അത് ഇണ്ടാക്ക്ണ ക്വാണ്ടിൻ്റിക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണേ. പിന്നെ, ക്കനല്ലേ എല്ലില്ലാത്ത ചിക്കനും പിന്നെ വെളു ത്തുള്ളി വറ്റൽ മൊള് ഇതൊക്കെ ഇതാക്കീറ്റ് എന്താ പറയാ വ് മറ്റേ ചിക്കന് പിച്ചാ. ബാക്കിയൊക്കെ അ അടിച്ചിട്ട് ഒരു മയോണൈസ് ആക്കാ.
ആഹ്
അന്നിട്ട് പിന്നെ എന്ത വെ എന്തെലും കക്കരിക്ക അങ്ങനെ എന്തേലും വെജിറ്റബിൾസ് ണ്ടല്ലോ. ഇഷ്ടള്ള വെജിറ്റബിൾസ് കൂട്ടീട്ട് അത് ഫില്ലെയ്തിട്ട് ചപ്പാത്തിൻ്റെ ഉള്ളിലോ ബ്രെഡിന്റെ ഉള്ളിലൊക്കെ കഴിക്ക്യ്ണാ. അപ്പൊ ആഹ് മക്കക്ക് മക്കക്ക് ഇഷ്ടായില്ല അത്. അത് കൊർച്ച ത്യാവശ്യം എരിവുണ്ടായ്നി. അങ്ങൻത്തെത് ഇഷ്ടല്ല. അല്ലാതെ ഇങ്ങനെ കേക്സ് കാര്യങ്ങള്
ഇഷ്ടപ്പെടുന്നുണ്ടാവൂലായിരിക്ക്യൊ.
ആഹ് ഇല്ല്യ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെണ്ടല്ലോ അപ്പൊ അതൊന്നും പറ്റൂല്ലല്ലോ മക്കക്ക്.
ആഹ് ആഹ് അതെ അതെ അതെ. ആഹ് അതെല്ലെടെ ഇല്ല പ്രശ്‌നാ. വെജിറ്റബിൾ ഒന്നും പറ്റൂല്ല. ചിക്കൻ മാത്രം പുഴുങ്ങി കൊടുത്താലും മീൻ പുഴുങ്ങി കൊടുത്താലും കൊഴപ്പല്ല. മെയിൻ ചിക്കനായ്. ചിക്കൻ എങ്ങനാക്കിയാലും കൊഴപ്പല്ല.
ആഹ് അതെ അതെ. ഇവടെ മീനും പറ്റൂല മീൻല് ഫുള്ള് മുള്ളാണ് ന്ന് പറഞ്ഞിട്ട്. ഏഹ് മീന് കയി
നൊന്നും പറ്റൂല.
പറ്റൂല. ആഹ് കഷ്ണമീൻ അതും കഴിക്ക്ണില്ല പ്പൊ. ചിക്കന് ഓക്കെയാണ്. പക്ഷെ എന്നും ചിക്കന്, അത് പോസിബിളല്ലല്ലോ.
ആഹ് നല്ലതു അല്ലല്ലോ തടി
ആഹ് തടിക്ക്. ആഹ്. പിന്നെ അവർക്ക് രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും തോ ഇപ്പത്ത മക്കക്ക് ഇപ്പ ഞമ്മക്കും അതന്നേണ് ട്ടൊ ഇഷ്ടം. ജെംങ് ഫുഡാണല്ലോ ഇഷ്ടം. ഇപ്പ അല്ലെങ്കി രണ്ട്‌ മിൻറ്റില് വേം നൂഡിൽസോ അല്ലെങ്കി പാസ്തയോ.
ആഹ് അങ്ങനെന്തെങ്കിലും മത്യല്ലോ.
ആഹ് ആഹ് പക്ഷെ അത് വയങ്കര കേടാണ്. അയിന്റെ ആരോഗ്യേ നമുക്ക് ഒള്ള്വാണും.
ആഹ്.
അങ്ങനെ. ഇങ്ങളെങ്ങനെയാ ഫുഡൊകെ, ഫുഡൊക്കെണ്ടാക്ണ ആളാണോ?
ഞാന് അങ്ങനെ ഭയങ്കര സ്പെഷ്യലല്ലാ. ഇന്നാലും കൊഴപ്പല്ല. ഇണ്ടാക്കും. എന്നെ കൊണ്ടാവുന്നെ എല്ലാം യൂടൂബിലോക്കീറ്റ്ങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യും.
ആഹ് അഹ്ശെരി. ആഹ്. ആഹ് എങ്ങൻ എങ്ങൻത്ത ഫുഡാണ്ടാക്കല്? ഇങ്ങനെ എഹ് ബിരിയാണിം മന്തി അങ്ങൻ
ആഹ് ബിരിയാണി ണ്ടാക്കും, ഫ്രൈഡ് റൈസ്ണ്ടാക്കും പിന്നെ മന്തി. എല്ലവും കൊറേണ്ടാ പുള്ളെ കൊറച്ച് നമ്മക്കൊരു രണ്ട്, മൂന്ന് മൂന്നാലാൾക്ക് വേകാനാവൂലെ ആഹ് കൊറെ ഉണ്ടാക്കീട്ടുള്ളതറീല്ല. അപ്പൊ അയ്നനുസരിച്ചമ്മള് എല്ലാ സാധനങ്ങളൊക്കെ എടുക്കുമ്പോ മാർകൊക്കെ തെറ്റിപ്പോവും. അപ്പൊ അതറീല്ല അല്ലാതെ രണ്ട് മൂന്നാലാൾക്ക്ള്ളെ ഫ്രൈഡ് റൈസ് ഹ് ഫ്രൈഡ് റൈസിന് ചിക്കൻകടായി ഉണ്ടാക്കൊള്ളൂ.
ആഹ് കൊ എനിക്ക് കൊറേ കൊറേ സാധനണ്ടാക്കാൻ ഇൻക്കും ഇൻക്കും അറീല്ല. അഹ് കൊർ ച്ചാവുമ്പോ എല്ലാ സാനോം അമ്മക്ക് അയിലൊരു ത്ണ്ടാവല്ലോ അതാവുമ്പോ രസ്സൊണ് പ്പൊ കൊറെ. കുറെ ആള്ള്ളോട്ത്ത് മ്മള് കൊറേ വെള്ളം പാരാ. അങ്ങനത്തെ പണികള് പ ആഹ് എനിക്കും അതെ. പക്ഷേ ചെലോൽക്ക് ഇങ്ങനെ നിന്ന് ചേല് ഇങ്ങനെ കുട്ടുടുംബത്ത്നിന്ന് ആഹ് നിന്ന് നി ക്കണ ആള്കൾക്ക്.
ആഹ് അഹ് കൊഴപ്പണ്ടാവൂലാ. ആഹ് ഭയങ്കര ഈസ്യേര്ക്കും വേ കണക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടും ചെല ആൾക്കാര്ക്ക്. ആഹ് ഭയങ്കരേര്ക്കും അത് നല്ല ടേസ്റ്റും ഉണ്ടാവുട്ടോ അങ്ങനെ മ്പോ ചെല ആളൊക്കെ ആഹ്.
ത്തേലും വല്ല്യതാക്കിണ്ടാക്ക്യാല് ഇവിടെ ഹസ്ബന്റൊക്കെ പറയും പഞ്ചായത്ത് കൊളാക്കരുത്ട്ടോറയും. അത്രീം, അത്രീം അ. വെള്ളം വാർന്നാല് ആ ഭയങ്കരതാണ് പക്ഷെ തറവാട്ടി ലങ്ങനെക്കെ പോവുമ്പോ അവിടെ ഫുഡ്ണ്ടാക്കണ ടാസ്ക് ക്കാണ് കാരണം ഞമ്മള് രണ്ടാക്കണത് അവിടെ അത്രേം ആള്ണ്ടാവുമ്പളെ
ആഹ് അറിയൂലാലോ അളവ് തെറ്റിപ്പോവും അളവ് തെറ്റിയാ മൊത്തം പാളിപ്പോ അളവ് മീൻസ് നമ്മളിപ്പം. ഫ്രൈഡ്റൈസ്ണ്ടാക്കുന്നെ അതുപോലെ ബിരിയാണി ഒക്കെണ്ടാക്കുന്നാണെങ്കില് റൈസിനനുസരിച്ച് നമ്മള്. വെള്ളെടുക്കണല്ലോ അവിടെ പ്രശ്നം വേറൊന്നും കൊഴപ്പല്ലാ.
പിന്നെ പെ വെ തോന സാധനം ഇപ്പ റൈസ് കൂടുതല് വെക്കൂല്ലെ. ആ സമയത്ത് തന്നെ ന്നെ വേവും പെട്ട പ വേഗം വേവും പെട്ടെന്ന് കൂടുവല്ലോ കൊറച്ച്. നമ്മളിങ്ങനെ മ്മക്കിങ്ങനെ ഹാങ്ങി ഹാങ്ങി അങ്ങനെഇടാം.
അരിന്റെ അരിക്ക് നമ്മള് വെള്ളെടുക്കുമ്പോ പ്പം എങ്ങനെയാലും. അരീല് വെള്ളം കൊറച്ച് കൂടി പോയാല് പിന്നെ അത് വെള്ളം വറ്റുന്നവരെ നമ്മള് നോക്കും അപ്പളെ അരി വെന്ത് കാടിയായി പോയിട്ടുണ്ടാവും അല്ലെങ്കില് വെള്ളം പറ്റെ കൊറഞ്ഞ്പോയിണ്ടാവും അപ്പൊ അടുത്ത വെള്ളം ഒഴിക്കുമ്പഴ്ത്തേ തീരെ ബെന്തിട്ടൂണ്ടാവൂലാ.
ഉം അതെ, അതെ. ആഹ് ഈ വിശി ഞാനും ഇപ്പ ഇപ്പഴത്തെ കാലത്തങ്ങനെ കുക്കിംഗ് പേഴ്സണ്. അങ്ങനെ അങ്ങനെ ആവണന്ന് അങ്ങനല്ല ഇപ്പ ഇപ്പത്തെ ആളുകളൊന്നും അങ്ങനെയല്ലല്ലോ ഇപ്പത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെ കുക്ക് ക്കിങ്ങ് ചെയ്തോളാം ഓൽക്ക് ജീവിക്കണം ന്ന്ണ്ടെങ്കി ഓല്കുക്കിയും അങ്ങനൊരു മൈൻഡാണല്ലോ.
ആഹ് അത് ഒരു അന്നെപ്പ. അറിയ എന്തെങ്കിലും അറിയോന്നോയ്ച്ചാല് ആകറിയ കട്ടൻചായണ്ടാക്കും, ബുൾസൈണ്ടാക്കും, നൂഡിൽസ്ണ്ടാക്കും.
ആഹ് അതെ അതെ അതിപ്പോ ചെറിയ മക്കക്ക് വരെ അറിയാ.
ആഹ് ഇപ്പൊ ചെറിയ മക്കക്കൂ അതന്നെ വല്ല്യോര്ക്കു അതന്നെ അറിയുന്ന.
പക്ഷെ എന്താ പറയാ നമ്മുക്ക് പ്രത്യേകിച്ച് വീട്ടില് ഉമ്മമാരൊക്കെ വല് അങ്ങനെ. അത്യാവശ്യം നല്ല കുക്ക് ചെയ്യണ ആൾക്കാരുണ്ടാവ നമ്മളൊന്ന്. കാരണം അത്രയും നല്ല സ്പെഷ്യൽ എല്ലായിറ്റം ഉണ്ടാക്കണം ആ ൾക്കാര് ഉണ്ടാവുമ്പോ നമ്മക്കൊരു പേടി ഒറ്റക്ക്. ഓഹ് ഇന്ക്ക് ഒറ്റയ്ക്ക് ഇണ്ടാക്കാൻ ഇന്ക്ക് ബുദ്ധിമുട്ടില്ല ആരും അഭിപ്രായം പറയരുത് ആരും നോ
ആഹ് അതെ അതെ പേടിയാവും അപ്പ പിന്നെ പേടിയാവും പടച്ചോനെ ഇത് തെറ്റി പോവൊ അപ്പം ഞമ്മള് ഇത് ചെയ്യ്ന്നേന്റെ എടെക്കൂടെ ആരെങ്കിലും അഭിപ്രായം പറയും ചെയ്താ പിന്നെ തീർന്ന് അവ്ടെ കാര്യം
തീർന്ന് ആഹ് അത്പ്പനി ഒന്നും വീട്ടിലിരിക്കുമ്പം അമ്മളെ സ്വന്തം ഇമ്മ അമ്മമാരന്നെ എന്താറിയാ അമ്മള് അതൊന്ന് ചെയ്ട്ടോന്ന് പറഞ്ഞാ പിന്നെ ആ മൂട് പോവല്ലെ ഇമ്മള് എല്ലോം ചെയ്യണന്ന് വിചാരിച്ച ദിവസ് ഇന്ന് എണീക്ക്ണെ ദിവസന്നെ ആ അതൊന്ന് ചെയ്യ്ട്ടോ
എണീച്ച് വെരുമ്പം ആ അവിടെന്നങ്ങ് ചെയ്താളാ അങ്ങ തീർന്ന് മതി അനി ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്തിട്ട്
ആഹ് അതെ അതെ ഭയങ്കര മടിയാവും പിന്നെ മമ്മക്ക് പറയാ ആര്ക്കും പ്പ ഉപദേശിക്ക്ന്നെ ഇഷ്ടല്ലല്ലോ
ഇല്ല അതന്നെ അതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ഇതില് വെര്ന പ്രശ്നങ്ങളാണെ ആരും ഉപദേശിക്കാൻ പറ്റൂല ഒന്നും പറയാൻ പാടില്ല ചീ ത്ത പറയരുത് ഒന്നും പറ്റൂല ഞമ്മള് ഞമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ മുന്നോട്ട് പോവാ
അതെ അതെ മക്കളെക്കെ എന്തേലും വഴക്ക് പറഞ്ഞാലോ ഒക്കെ പേടിയാ കാരണം
ആഹ് ഭയങ്കര ശ്രദ്ധിച്ച് പോണ്ടിയൊരു ടൈമാണ്
ആഹ് അതെ അതെ അപ്പൊ അങ്ങത്തൊരു കാലഘട്ട ആയോണ്ട് അങ്ങനെ പിന്നെ എന്താണ് രാത്രിക്ക് ക്ക്ണോ
ഏഹ്
രാത്രിയേക്ക്ല്ലെ ഫുഡൊക്കെ ആഹ് ഉച്ചക്കന്നെ വെക്കലാണോ
അല്ല രാത്രി ചോറ് കഴിക്കൂലാരും ഞാൻ കറിയ്ണ്ടെങ്കില് കറിയതന്നെ എടുക്കും പിന്നെ ചോറ് കഴിക്കല് ആഹ് കേക്കുന്നില്ലേ ഹലോ ഹലോ
ആഹ് റെയ്ഞ്ച് പോയന്നാ
ചെക്കാവും ചെ
ആഹ് അവിടെ മഴയിണ്ടോ
ഇല്ല മഴയില്ല ഒരു മൂടല്ണ്ട് ഇന്ന് മഴ പെയ്തിട്ടില്ല
മഴ പെയ്തുകൊണ്ടാണ് തോന്ന്ണ്ട് റെയ്ഞ്ചിന്റെ പ്രശ്നം
ആഹ് അതെ അതെ ഒ ഒര് ഇവനിംങ് ടൈമായാല്ലേ മഴ എന്താ പറ്യാ മൂടിക്കെട്ടി ഇടിം മിന്നലും
ആഹ് അതെ അതെ അഹ് ഇന്നും മഴണ്ടേരുന്നോ അങ്ങോട്ട്
ഇല്ല ഇന്നു മഴ പെയ്തില്ല ഇന്ന് മൂടലൊന്നും ഉണ്ടായില്ല
ആഹ് ഇന്നലെ മഴ ഇണ്ടേര്ന്നോ
ആഹ് ഇന്നലിം മിന്ഞ്ഞാന്നൊക്കെ വൈന്നാ ഒരു വൈന്നാരം ആവണെ സമയാവുമ്പം ഉച്ച തിരിഞ്ഞാല് ഒരു സമയാവുമ്പം എന്താ മഴ ഇടി മിന്നല് ഒക്കെ ഇണ്ടാവും പക്ഷേ പെട്ടെന്ന് ചോര്യേം ചെയ്യുട്ടോ
ഏഹ്
പെട്ടെന്ന് ചോര്ന്ണ്ട് ചോ
നല്ല മഴെ ഇന്നലെ നല്ല ഇടിയും മിന്നലും ഭയങ്കര കാറ്റും മഴയൊക്കെ ഇണ്ടാര്ന്നില്ലേ
ആഹ് ഞാന് റൂമില് ഇത് ഇന് ഏഹ് ഇണ്ടായിരുന്നുന്ന് പറഞ്ഞു ഫോൺ വിള്ച്ചപ്പോ പറ്ഞ്ഞു ഞാന് റൂമില് കെടന്നൊറങ്ങിയേരുന്നു അവോണ്ട അറ്ഞ്ഞില്ല
അപ്പൊന്നും അറിയില്ലല്ലോ
ആഹ് മൂടി പൊതച്ച് ഒറങ്ങുമ്പോ അറിയൂല്ലല്ലോ അങ്ങനെ
അയ് ഇവ്ടേക്കൊക്കെ നല്ല ഇടിയും, മിന്നലും, കാറ്റും, മഴയൊക്കെ ആയിട്ട് ഭയങ്കര മഴ പെയ്യിം ചെയ്ത്ണ്ട്. ക്ഷെ കൊറേ ടൈം നിന്നില്ലെ പെട്ടെന്ന് നിന്ന്ക്ക്.
ആഹ് അതാണ്. ആഹ് ഹ് പെട്ടെന്ന് ഇത് നിക്ക് ക്ക്ന്ന് ണ്ട്. പക്ഷെ എന്താച്ചാല് ഇടിം, മിന്നലും ണ്ടാവ്‌മ്പൊ ഭയങ്കര പേടിയാ. കാറ്റൊക്കെൺ മഴവെ ഉം മ്മക്ക് ത്രേ ആഹ് പ്പൊ കരണ്ട്ന് എല്ലോട്ത്തും പ്രശ്നണ്ട്.
ആഹ്
അങ്ങനെ
പിന്നെ നിങ്ങള് രാത്രി എങ്ങനെ ഭക്ഷണൊക്കെ എന്തേം ണ്ടാക്കൊ?
ഇല്ല. ഉച്ചകത്തെ ഫുഡെന്നെ ണ്ടാവല്. പക്ഷെ ന്ന്പ്പൊ ഫുഡ് ഈ ഇല്ല. ആയ് ഞാൻ വെച്ചത് ഇണ്ടായില്ല.
തീർന്ന് പോയതാ. നിപ്പം എന്തെണ്ടാ ക്കൊ. രാത്രി എന്തെ ചോറ്ണ്ടാക്കൊ അല്ലെങ്കി പത്തിരി, ച
ആഹ് എ ലും എന്താ പറയാ ഞാ ദോ ഇവടെ ദൊ ദോശയാണ് ഇഷ്ടം. രാത്രി അപ്പൊ ദോശ. ദോശക്കരി വെള്ളത്ത്ട്ട് ണ്ട്.
ആഹ് ആഹ് ആഹ് ഏഹ്
അങ്ങനെ. അപ്പൊ പിന്നെ
ഉം
ടാ. എന്നാ ഞാ വിളിക്കാട്ടൊ.
ആഹ് എന്നാ ശരി എന്നാ ഓക്കെ.
ക്കെ ആഹ്